പിന്നെ എന്തൊക്കെ ഹലാ ഹലോ പരിപാ പരിപാടി ഇങ്ങനെ പുറത്ത് വീടിന്റെ പുറത്ത് കാറ്റ് കൊണ്ട് ഇരിക്കുവാ
ഇപ്പ എന്താ ചൂട് ഇല്ലേ
ഓ പറയാല്ലേ കരണ്ടൊക്കെ പോയി കഴിഞ്ഞാ തന്നെ പൊറത്തിറങ്ങി പോകും
അകത്തു കയറാൻ
ആ ഇപ്പ ഇൻസ്റ്റ മൊത്തം റീലാണ് ഇന്നലെ പാ- ഉം പാമ്പ്‌ പേടിയാണ് കണ്ട് കണ്ട് പേടിയാവല് തൊടങ്ങി ജനലും വാതി തൊറക്കാൻ പേടിയാപ്പൊ
അതെ ഒന്നില്ലെങ്കിൽ കൊറച്ച് കാറ്റ് കേറിക്കോട്ടെ ര്ച്ച് നമ്മൾ രാത് അപ്പത്തിനും പിന്നെ പേടി എന്താ പാമ്പ് കേറീണോന്നോ
ആഹ സത്യം ഞാ ഇന്റെ ഞാൻ കിടക്കണ റൂമില് ബെഡ് അതിന്റെ അടുത്തായിട്ട ജനാല ഫ്രണ്ടിലെ അത് ഞാൻ തോർന്നിട്ടാ കിടക്കല് ഉമ്മ വന്ന് പറയും നീ തുറന്നിടണ്ട ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ ഉമ്മ വന്നിട്ട് ഹാ പിന്നെ പേടിയാ കർട്ടനൊക്കെയല്ലേ കർട്ടൻ വന്നിട്ടണ്ട് എന്നൊരു എന്നെ ഓർത്ത് അടച്ചിട്ടേ കെടുക്കുള്ളു
അല്ലാനെ പറ്റൂലേയ്
ആഹ് സത്യണ്ടോ സാധനം വന്നി കാരണം ഞാൻ ഒരു ദിവസം രണ്ടു ദിവസം ഞാനടെ ചെരുപ്പ്‌ ഇടാതെ മുറ്റത്ത് വെച്ചു സ്റ്റെപ്പിന്റെട വെച്ച് ആ മൂന്നാം ദിവസം ഞാൻ ഓടി പോയി അത് ഇട- തീർച്ചയായും തിന്റെ എടേന്നു ഒരു സാധനം ജസ്റ്റ് മിസ് വല്യ തടിയും നീളൊന്നും ഇല്ലാത്ത ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ ചെറുത് അ അങ്ങനത്തക്കെ നല്ല വെഷം ഒരു കിട്ടിയാ മതി ചെറിയൊരു വെരകളൊ
ടൈമിൽ മറ്റേ ആണലി ഇല്ലേ ഇല്യ പറയല്
ആ ആണലി ആ
ഏ ആ അനങ്ങാതെ കിടക്കും അതിൻ്റെ പേര് എന്താ ന്നെ അണലി
എങ്ങനെ
അനങ്ങൂല
അതറിയില്ല അണലിൻ്റെ ദേഹത്ത് ഇങ്ങനെ വരവര എന്തെക്കെയോ ഉണ്ടാകൂലേവെള്ള കളറ് വേരണ്ട്
അതാ തോന്നുന്നു ഞാൻ ഇങ്ങനെ വരുമ്പോ ഞാൻനെ ഒരു സൈഡ് കൂടെ വരാ ണ് അപ്പൊ ന്റെ ഓ ഓപോസിറ്റ് നിക്കണേ അല്ല ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്ന ആൾ എന്തോ കണ്ട് പേടിച്ചു ഇവിടെ അയാൾ എൻ്റെടുത്ത് ഇ ന്നോടു പറഞ്ഞില്ല അവിടെ പാമ്പുണ്ട് അഇഹ് കഴിഞ്ഞ് അയിന്റെ ബാക്ക് കുട്ട്യാള് വര്ണ്ട് ആഐറ്റങ്ങളും കണ്ട് അപ്പുറത്തെ സൈഡ് ക്ക് ന്ന് ഇ ന്ന്ട്ട്നിങ്ങിട്ട് ഇന്നോട് പറഞ്ഞു അവ്ടെ പാമ്പ്ണ്ട് ഇങ്ങട്ട് ഞാനത് ചവിട്ടാൻ പോകണതിന്റെടയിൽഞൻ അറിയാതെ കണ്ണാടിക്ക് ഒന്ന്
ങ്‌ഹ്ഞാനൊരു ഒരട്ടം ഇതേപോലെ മോനാണ് അംഗൻവാടിയിലേക്ക് വിടാൻ വേണ്ടി പോകുമ്പോൾ ഒരു റോഡ് സൈഡിൽ തന്നെ പച്ചളി പാമ്പില്ലേ നല്ല നീണ്ടിട്ട് നീണ്ടിട്ട് തടിയില്ലാതെ ഒരു വയറു കിടക്ണഎങ്ങനാ അങ്ങനെ അനങ്ങണൊ ന്നൂല അത് ചത്ത്. ട്ടൊന്നൂ ലന്ന്പോലും മനസ്സിലാവുന്നില്ല കാണാൻ നല്ല രസംണ്ടായിരുന്നു ട്ടോ അഅയിനെ നെ ആണെന്നു തോന്ന്ണ് അറീല പക്ഷെ അയ്ന്റെ ഏകദേശം അടുത്ത് , കാണ് ണ് അവനല്ല
പാമ്പുകളാ മഴക്കാലം ആയാൽ മതിയാരുന്നു അല്ലേ ആ ക്ഷെഅകത്ത് കേറും കുറഞ്ഞു കിട്ടുവല്ലോ
ആ അകത്ത് കേറും അത് മക്കൾ കളിക്കുന്ന സൗണ്ടാണ്
ആഹ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അവ അവിടെ താഴൊരു പാർക്കുണ്ട്
ആഹ്
ആവട്ടെ ഇവിടെ റൂമൊക്കൊരു വീ അത് പോലെ തന്നെ രണ്ട് റൂമ് ഒരു കിച്ചൺ ഹാള് ഒക്കെണ്ട് എല്ലാ സൗകര്യ
എത്ര വയസായിപ്പോ
ഇപ്പ ഓളൊരു ആഴ്ച്ചാവണ്
ആഹ് എന്തുട്ടിയാ പെൺകുട്ടിയാ ആൺകുട്ടിയോ?
ആ
എങ്ങനെ
ഫസ്റ്റത്തും ആൺകുട്ടി ഇപ്പത്തും ആൺകുട്ടി
ആഹ് നോർമലാണോ?
അല്ല സിസേറിയനാ രണ്ടും സിസേറിയനാ ആഹ് എനിക്ക് സിസേറിയൻ പേടിയാ
കല്യാണം കഴിഞ്ഞയല്ലേ?
ആഹ് എനിക്കൊരു കുട്ടിയാണ്, ഇനക്ക്പ്പ ഞാൻ ഇപ്പ പ്രെഗ്നന്റാണ്‌.
ആഹ് ഏ ഒമ്പതാംസായായിരുന്നോ?
ഇല്ലടെ അവിടെ വേറൊരു സ്ഥാപനിണ്ട്. അവിടെ പക്ഷെ ഞ ഒരു ഒരു ആഴ്ചയള്ളൂ ഒരാഴ്ചത്തേക്ക് ഓഹ് ഇവിടെ നത്തുന് ഇരുപത്തൊ
ആ അവിടെ പാക്കേജാണോ അങ്ങനെ
ആ പാക്കേജ് ആ ഞാൻ വൺ വീക്കിന്റെ എടുത്ത് എനക്ക് പറയില്ല ഹസ്ബൻഡിന് അറിയൂല അഡ്വാൻസ് ഫൈക്ക കൊടുത്തന് മാസ വ എന്ത് പൈസൊന്നതീ ക്ഷെ ഇപ്പം ഗ്യാസിന്റെ ക്കെ പ്രശ്നപ്പോ കൂടിയോന്നും അറിയില്ല
ആണോ ഫുഡ് ഫുഡും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങള അല്ലാതെ പിന്നെ നമ്മുക്കുള്ള എന്താ പറയാ ഉഴിച്ചില് മരുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെത്തന്നെ
ഓ എല്ലാം ഉണ്ട് ഇവിടെ എല്ലാ സൗകര്യം ണ്ട് ഇ അപ്പൊ അവിടെ എന്താന്ന അറിയില്ല
ഓക്കെ
ആ അവിടൊക്കെ ഫുഡും ണ്ട് ഒ അഞ്ചു നേരം ആറ് നേരക്ക ണ്ട് പ്പിക്കും
ആ അന്ന അന്റെ അഭിപ്രായത്തിലില്ലേ പ്പ നമ്മള് വീട്ടിക്ക് ആളെ വയ്ക്കുല്ലോ പത്തുദിവസത്തിനു അഞ്ച് ക്കാനട്ട് അങ്ങനെ വിളിക്കണതാണോ ഇങ്ങനെ അങ്ങനെ പോയി നിക്കണോ ലാഭം.
ഇങ്ങനെ നിക്കുന്നതായിരിക്കും ലാഭം കാരണം ഇവിടെ ഡോക്ടേഴ്സുണ്ടാവുല്ലോ.
ആ ആ
അതായിരിക്കാം ലാഭം.
മറ്റത് ഇങ്ങനെ നാപസ് ഇങ്ങനെ അങ്ങനെ എന്തോ വന്ന് നിക്കണേന് നാപ്പതിനായിരവൊ
ആ ഇണ്ട് അപ്പ ആ സെയിം റെയിറ്റ് റ്റന്നെ ഇവിടെ വരുള്ളൂ.
അത്രന്നെ വരൂ.
ത്രീ പീസ് ഉണ്ടാവും.
ആം മറ്റേ നമ്മടെ വീട്ടിലുള്ളത്.
ആ പിന്നെ വീട്ടിലാവുമ്പോ അവൻ ഓക്കെ പക്ഷെ ഇവിടെ ഒരു വീട് പൊലന്നെയാണ്. അപ്പൊ കൊ ന്താകുവല്ലോ. ഉം
പിന്നെ ഫുഡന്ന നമ്മള് ഫുഡും കാര്യങ്ങളൊ ക്കല്ലേ ഒരു പ്രൊഫഷണൽ ടച്ചില് കിട്ടും ഇല്ല ന്തലെ നമ്മള വീട്ടില എങ്ങനെ ഉണ്ടായെങ്കിലും ആ രീതിക്ക് ആവല്ല ഒ ഹല്ല അറിഞ്ഞ് അയിന്റെ ഒരു പാകങ്ങളൊക്കെ അറിഞ്ഞ് തരുന്ന ആയിരിക്കല്ലോ നമ്മള് നമ്മളെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കഴിക്കണോല്ലോ
അതെ
ഞങ്ങളവിടെ അടുത്തുണ്ട് ഇവിടെ അടുത്തുണ്ടോ
ആണോ ഇവിടെപ്പൊ കൊറ സ്ഥപ നങ്ങ അങ്ങനെ ഉണ്ടായി ഉണ്ട് തോന്നുന്നുണ്ട്ല്ലേ ഒരുപാട് സ്ഥലത്തുണ്ട് അതുമല്ല വീട്ടിനിക്കാനോ അല്ലെങ്കിൽ കിട്ടൂല്ല കിട്ടുന്നില്ലപ്പൊ
ആ ആളുകളും കൊറ അങ്ങനെ അറങ്ങല ഒടുങ്ങി ഇങ്ങനെ ആ എന്താ പറയാ ഇപ്പൊ അത് ഇപ്പൊ അങ്ങനെയാണല്ലോ ഒരു ഒരു കാലത്ത് ഒരു ട്രെൻഡ് അതൊരു ട്രെൻഡ ആണ് ആ അറങ്ങ അങ്ങനെയാണല്ലോ ഒരാള് എയാ ഓരോരോ സീസൺ അലങ്കാരത്തിന്
എല്ല എല്ല അതും മാറി മാറി ട്രെൻഡിനൊപ്പം
ഇപ്പഴ് ഇപ്പത്തെ സീസൺ തന്നെ പെട്രോൾ പമ്പാ കൊറച്ചു പിന്നെ ചപ്പാത്തി പി
ശവർമ്മ ശവർമ്മ
ഉം ചപ്പാത്തി കമ്പിനി അറിയില്ലേ
ആ
ആ അതെ അതെ മുക്കില് മുക്കില് മുക്കില് തോർന്നി പിന്നെ പിന്നെ ഒക്കെ ക്ലോസ് ആായി ക്ലോസ് ആായി വന്നു അപ്പ അതൊക്കെ കുറവാ അ അതേമാ പെട്രോൽ പമ്പ ആേ ഓരോ റോഡിന്റെ സൈഡില് സൈഡില് പുതിയോ പുതിയോ ഓപ്പണായികൊണ്ടിക്കും
ഇപ്പ ഓപ്പ ആതിച്ചു തൊട്ടപ്പുറത്തു ചാരിനപ്പ വേറെ പെട്രോൾ പമ്പ് ഇ തുടങ്ങ ഇങ്ങനെ ഇതിലൊക്കെ ലാഭ ഉണ്ടോ
ഞാൻ ടുത്ത്ന്ന് നാല് കിലോമീറ്റർ ഉണ്ട് ഞാൻ നിക്കണ എന്റെ വീടിന്റെ നേരതായ ഒന്ന് രണ്ട് പിന്നെ ഇവിടുന്ന് ആ നാാലു കിലോമീറ്ററിന്റെ അടുത്ത് വേറെ ഒന്നുംുണ്ട് പിന്നെ അതിന്റെടു കൊറച്ച അപ്പുറത്തപ്പ ഒന്ന കൂടി പോയിട്ടുണ്ടെങ്കി വേറെന്നു മൂന്ന് പെട്രോൾ പമ്പ ഉണ്ട് ഈ നാാല കിലോമീറ്ററിന്റെ അടുത്ത് ഇത്രയും എണ്ണ തീർന്ന്ു അല്ലാ എണ്ണൊക്കെ ഇത്രയും തീർന്നു വണ്ടികളൊക്കെ എ മാത്രം പോണ്ടോന്നോ
അതാണ് ഇവിടെ എണ്ട റ്റ് കൂടി ഗ്യാസിന്റെ റേറ്റ് കൂടി
ആ അതാണ് പക്ഷെ ആൾക്കാർ ഇതൊന്നും യൂസ് ചെയ്യാത ല്ല ഇ ഗോൾഡിന്റെ ഗോൾഡിന്റെ കാര്യ ആയാലും ഒരു ലക്ഷ പിന്നെ പുറത്തു പോയിട്ട് ആൾക്കാരത് വാങ്ങാതിട്ടില്ലല്ലോ ആഹ
സാഹചര്യങ്ങളൾ കൊണ്ട് പൊരുത്തപ്പെട്ടതുകൊണ്ട് ഒരിക്കും മാറാൻ കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം
സത്യം ഇതിപ്പോ എത്ര കൂടിയാലും ഇ ഇപ്പ ഒരു ലക്ഷ്യല്ല ഒരു ഭവൻന്റെ ഒരു ഗോലിയാണെന്ന് പറഞ്ഞാല് എന്നാലും ഉണ്ടാക്കും
എന്തെങ്കിലും കാട്ടി വ
അപ്പ ഗോൾഡ് ആദ്യം മുപ്പത് വനൊക്കെ കൊടുക്കണടു അഞ്ചും പത്തും കൊടുക്കണള്ളൂ പക്ഷെ അതാ അന്നത്തൊ റേറ്റ് ഇണ്ട്
അതെ ഇപ്പൊ പത്തും മുപ്പതും പവന്റെ വാല്യൂ ആണ് പത്ത് പവൻ
ഞാൻഇന്നുംകൂടി എന്റെ ന്നെ ബ്ലാക്ക്മെയിൽ എന്റെ ഒരു പവൻ ഒരു പവന്റെ വളംങ്കടി കൊണ്ട ഇന്നോളി
നമ്മൾത് നമ്മളത് ഇണ്ടവോ
അതാണ് അത് ഇത് ണ്ടാവ്ണ ടൈമിൽ ഒകെണ് ഇപ്പാനെ പറയാ ആരുണ്ടായനെങ്കി എനിക്ക് ഒരു വ ഒരു വ ലക്ഷ്യം കിട്ടിയന് ഇപ്പ ഒന്നുങ്കി വള വേണം അല്ലെങ്കി പൈസ വേണം
അത് അവിടെ ചായൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയതാണോ കുട്ട്യള് കുട്ട്യള കൂടെ
ആഹ്
ഒപ്പം ഉള്ളോർക്കും ഫുഡ് ഉണ്ടാവോ
കുളിക്ക